ചലോ ഹലോ ആഹ് കേൾക്കാമോ
ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്ക്ന്നുണ്ട്
ആം വേറെ എന്തൊക്കെണ്ട് വിശേഷം
നല്ലശേഷം ഓഹ് സുഖായിരിക്കുന്നു
വീട്ടിലെല്ലാര് ഓഹ് ഫുഡ്ഡൊക്കെ കൈച്ച്‌ ഉം
ഭക്ഷണം റെഡിയായ്ണ്ടോ
ഭക്ഷണം കൊർച്ചൊക്കെ റെഡിയായ്ട്ടിണ്ട് ഇനിയുണ്ട് കൊർച്ചും കൂടെക്കെ അവിടെന്താവോ ഇന്ന് സ് പെഷ്യെലെന്താ സാധാ വെ വെറുംചോറിണ്ട് മുരിങ്ങാക്കറിണ്ട് ചിക്കൻ പൊരിച്ചത് പിന്നെ നമ്മടെ അച്ചാറും അത്രൊക്കെത്തന്നെ
അടിപൊളി വേറെന്ത് വേണം
അവ്ടെന്താണ് ഫുഡ്ഡ്
ഇവടെ ഞാൻ നീറ്റപ്പത്തന്നെ ലേറ്റ് ആയിണ് ഞാൻ ഇപ്പോ ചായുട്ച്ച് വാങ്ങ്യച്ചിണ് മീൻ കറിയായ്രിക്കാം
ചായക്കെന്തേര്ന്ന് ചായക്കെന്തേര്ന്നു
ചായക്ക് ഇവടുമ്മ ഇവടെ നൂൽപ്പുട്ടും ചപ്പാത്തിം വെള്ളപ്പൊക്കെ വിക്കിണ്ട്. രാവിലെ കടകൾല്
ഓഹ്
അപ്പോ അയ്ന്റൊക്കെ ബാലൻസിണ്ടാവും
എവ്ടെ സ്വന്തം വീട്ടിലാണോ?
അല്ല ഹസ്
ആഹ് ഓക്കേ ഓക്കേ ഓക്കേ ഉം ഓഹ് അപ്പ നല്ലെ കുക്കിങ്ങാൺലൊ ക്കല്ലെ കുക്കാണല്ലോ ഉമ്മ
ആഹ് കൊയ്പ്പല്ല
പ നല്ല ഫുഡ്ഡക്കെ കൈക്കാലോ
ഫുഡൈക്കാ എല്ലൊം എ അപ്പ എപ്പ പോയാലും കിച്ചൺല് എന്തേലുണ്ടാവ്വേ ഇപ്പൊ തൊടങ്ങ്യേതാ നോമ്പിന് മുറിക്ക
ക്രേവിങ്ങ്സൊടങ്ങില്ലേ
അതെ
ഉം എന്താ ഏറ്റുഷ്ടപ്പെട്ട ഫുഡ്ഡേതാ
മന്തി മന്തി ശവർമ്മ
ഓഹ് ഇൻക്ക് ശവർമാർന ഭയ്ങ്കരെഷ്ടാ ഓഹ് പറയാണ്ടോ ഫോണ് തൊറ് തുറന്നാല് ഷവർമാ ലോഡർ ഫ്രൈസ് ഇത് രണ്ടുന്റെ ഫേവ്റേറ്റാ ഇപ്പൊ
ഞമ്മക്ക് ക്രേവിങ്സ് രാത്ര്യൊക്കാവുമ്പോ
ഓഹ് ഓഹ് പ്പാ സത്യം പ നട്ടപ്പാതിരക്ക് ഫോണിങ്ങനെ സ്ക്രോളെയ്യുമ്പഴേക്കും ഇതിന്റെക്കെ റീല് കാണാ ഓഹ് സഹിക്കൂല അപ്പഴൊന്നും
നല്ല സിൻമൊക്കെ കണ്ട് ലെയ്റ്റൊക്കോഫ് ആക്കി പീസ്ഫുള്ളായിട്ട് കാണ്ണം
അതെ ഫോണൊക്കെണ്ടിങ്ങെനെ എന്തെങ്കിലു കൊറിക്കാനൊക്കെ എന്തെം വേണം നല്ല രസായ്ര്ക്കും
അതെ ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിക്കിണ്ട്
ഓഹ് തെന്നെ ഓഹ് അത് രസായ്ര്ക്കോല്ലോ ഏത് ഓൺലൈൻലാണോ
ഓൺലൈൻല്
ഹോ ഓഹ് എത്ര പേര് വെച്ച് കളിക്കുന്ന്
നാലാള് മൂന്നാള് കൂടുതലും മൂന്നാളാണ് ന്നാലും നാലാളിണ്ടായിണ്ട്
അഹ് ആഹ് ഞാൻ ആദ്യൊക്കെ കളിക്കലിണ്ടായിരുന്ന്
ആഹ്
ഇപ്പോ ഇൻക്കും പറഞ്ഞപ്പോ ഇയ്യ് പൂതിയാവാ
ആഹാ നമുക്ക് കളിക്കാം
ഓഹ് എന്താ അത് രസാണല്ലേ ഓൺലൈൻല് ഒച്ചയിലൊക്കെ കളിക്കുമ്പോ വെട്ടാ കീറാ ഉം
ഹങ്ങനെ ഉം അങ്ങനെക്കൊരു ടൈം ഇപ്പൊ എന്താ ഫുള്ള് ഫോണിലായോണ്ട് പൊറത്തിറങ്ങില്ലൊരു കളിയൊന്നും ഇല്ലല്ലോ ഇപ്പം പണ്ടത്തെ
അതേ പൊർത്തെറങ്ങീട്ടും കാര്യല്ല പൊറത്തെറങ്ങാനും കഴയി
ചൂടോണ്ട് അല്ലേ
അതെ ഇപ്പ മയക്കാലായോണ്ട് തീരെ എറങ്ങാൻ കഴിയുണ്ടാവു
ഇല്ല അപ്പമ്മള് മഴാന്ന് പറിം നമുക്ക് എല്ലാത്തിനൊന്നു പറയാണ്ടാവും.
പക്ഷേ മയ മയേത്ത് കയ്യുപിടിച്ച് ചായകു
അത് സത്യാണ്ബായ് മ് രോഗം വരാതെ സൂക്ഷിച്ചാൽ മതി.
അതേ മഴക്കാല രോഗങ്ങൾ. പിന്നെ ഇങ്കിപ്പനി ചിക്കൻഗുനിയ നിപ്പ കൊറോണ. പു പുതിയതൊന്നും വരാഞ്ഞാ മതിയാന്നു
ഉം ഇനിയിപ്പ മഴ ഇത് കഴിഞ്ഞാ മഴയായിരിക്കുവല്ലോ അങ്ങനാണല്ലോ വര്ല്. എന്നാ വീടും പരിസരൊക്കാ വൃത്തിയായി സൂക്ഷിക്കാ
അതെ സൂക്ഷിക്കാതനെറങ്ങാനാണ് പേടി
അതേ ആഹ് പാമ്പക്കെ ഉണ്ടാവല്ലൊല്ലേ ഇപ്പൊ പാമ്പിന്റെ വെളയാട്ടാണല്ലോ.
അതെ ടെയ്ഞ്ചർ ഇപ്പളാണ് പാമ്പ് പാമ്പുകളെ കുറിച്ച് അറിവ് കിട്ട്ണ്
അതെയതേ എത്ര തരം എത്ര വ്യത്യസ്ത തരം പാമ്പുകള്ണ്ട്ന്നൊക്കെല്ലേ.
ഇതുവരെ എനിക്കാദ്യൊക്കെ ഏത് പാമ്പിന കണ്ടാലും പാമ്പ്ന്ന് പറയുള്ളൂ ഇപ്പൊക്ക ചെലതിനൊക്ക മനസ്സിലായി.
ആഹ് പച്ചേലീ മൂർ
ഉം അണലി എനിക്ക് തോന്നണ് അണലിയാണ് ഒന്നുകൂടെ വെശ് വെശൊള്ള പാമ്പ്.
ആഹ് അണലിയാണ് ഞാന് ഒരു ദിവസം ക്ലാസഴിഞ്ഞ് വരുന്ന വഴിക്ക് അണലിനെ ചവുട്ടാൻ പോയിന് ഭാഗ് ഇതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് അണെലി അങ്ങന സ്കൂളില്ലോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വട്ടത്തീ ചുറ്റി ഇങ്ങനെ കടുക്കും റോഡിന്റെ അരു
ഉം പറയുമ്പത്തിരി കുഞ്ഞന്മാരാണ് പഷേ നമ്മളെ ഇത്രയും വലിയ മനുഷ്യന്മാരിവര് മതി. ശരിയാക്കാം ഉം.
ശങ്കുവരയനല്ലേ മറ്റേ കുട്ടീനേ കടിച്ച്
അത് ൻക്കറിയില്ലട്ടോ ഞാന് പാമ്പ്ന്ന് പാമ്പ്കടിയേറ്റ്ന്ന്.
ചങ്കോരിന് കടിച്ചു ചുണ്ടീന് കടിച്ചു കുട്ടി ഒറങ്ങുമ്പോ
അയ്യോ ചുണ്ടിനോ
ഉം ചുണ്ടിന് കടിച്ച് പക്ഷേ ആ അയിന് ശേഷം കുട്ടി ശർദിച്ച് പിന്നെ ഹോസ് പിന്ന കൊണ്ടോയി ഈ ഡോക്ടറ് പറഞ്ഞ് ഫുഡ് പോയ്സനാണെന്നാ പറഞ്ഞേ വീട്ടിൽത്തോലായിരിക്കാംന്ന് പറഞ്ഞ് ഓല് കണ്ടീല്ല ഈ ഡോക്ടർ സമ്മയിച്ചൊടുത്തീലാ
ശേ നമ്മള് പാമ്പ് കടിക്കുമ്പ ആഹ് നീലിക്കുവല്ലോല്ലെ.
ആഹ് അഹ് ചെല പാമ്പാ തോന്നുണ്ട് ഇത് കുട്ടി നല്ലോം ചെയ്ത്
ആഹോ
അപ്പൊൾ ഉം പിന്നെ വീട്ട് വന്ന് നോക്കുമ്പണ്ട് തലേണേന്റടീല് പാമ്പ് പിന്നാവീട്ടീന്ന് പി പിന്നേം കൊറേ പാമ്പിനെ പിടിച്ച്.
തന്നെ അയ്യോ അതെവിടേരുന്നു വീട് ഉള്ളിലോ അതോ പൊറത്തോ
പൊറത്ത് അല്ലല്ല ഉള്ളീന്നന്നെ പാമ്പിനെ പിടിച്ച്ക്കണ് കൊറേ പാമ്പിനെ പി നാല് പാമ്പിനേറ്റെ പിടിച്ച് പിന്നെ ഒല് മറ്റേ ആ കക്കൂസിന്റെ എന്താ പൈപ്പൊക്കെ തൊരന്ന് നോക്കി അതൊക്കെ തൊരന്നോക്കി അയിന്റ അടീത്തെ അത് ഇന്ന് ഹോസ്പിറ്റലി സീരിയസ എന്നാലും
ആഹ ഓഹ്
മക്കളൊക്കെ പേടിയാ
ഉം സത്യം മക്കളെയൊക്കെ സൂക്ഷിക്കണം പൊറത്ത് പറഞ്ഞേക്കുമ്പം ഇപ്പ ഇതിന് പുറത്ത് പറഞ്ഞേക്കാനും പറ്റൂലല്ലോ അതിന് അത്ര വെയിലല്ലേ ഇപ്പൊ സൂര്യ സൂര്യതാപ ഏറ്റിട്ട് തന്നെ ഓരോട്തര് ആ പൊർ ത്ത് ബൈക്കില് പോകുന്ന ഒരാളെ കൈയ്യ ചെറിയൊരു മോന്റെ മേലൊക്കെ കണ്ടില്ലേ പൊള്ളച്ചിട്ടിങ്ങനെ വന്ന് അപ്പൊ അത്രയ്ക്കും വെയിലുണ്ട് നമ്മള് പിന്നെ അകത്ത് ഇരിക്കണോണ്ടാണ് മനസിലാവാത്തത് പുറത്തിറങ്ങുമ്പോ
ആഹ് അപ്പൊ വെക്കേഷനാണ് എല്ലാരും ട്രിപ്പ് പോകും പക്ഷെ ഇപ്പ ആരും പോവില്ല
പോവുന്നില്ല പക്ഷെ ഈ വെക്കേഷൻ ഒക്കെ ശരിക്കും നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് തരേണ്ടിരുന്നില്ലേ നമുക്കൊന്ന് എൻ ജോയ് ചെയ്യാൻ പറ്റുന്നില്ല
അതെ അല്ല മറ്റേ തണപ്പൊ ഇതൊക്കെ മാറ്റി വെക്കേഷൻ എക്സാമിന്റെ മന്ത് മാറ്റിയ ആ വെക്കേഷന്റെ മന്ത് മാറ്റ ഒന്ന് റീല് അല്ലെ പിന്നെ എന്താറിയോ സ്കൂള് തുറക്കുമ്പോഴേക്ക് ഫുള്ള് പൂട്ട് പൂട്ട് പൂട്ടാവും അല്ലെങ്കിൽ മഴക്കാലം അല്ലെങ്കിൽ തണുപ്പ് കാലൊക്കെ നമ്മുക്ക് എന്ത് ചെയ്യണം വെക്കേഷൻ തരണം അയ്ന് നിക്കണ്ടല്ലോ അല്ലാത്ത കാര്യ കാലങ്ങളില് ക്ലാസും
അതെ പക്ഷെ നമ്മുടെ ഇപ്പോ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ കൊറെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്ക്കെ പറഞ്ഞിരുന്നല്ലോ അല്ലേ ഉം പത്താം ക്ലാസ്സിൽ തന്നെ എന്തൊക്കെയോ സിലബസ് വെട്ടിച്ചുരുക്കെ അങ്ങനെ എന്തൊക്കെയോ ഇണ്ടല്ലോ
ആഹ് പത്താം ക്ലാസ്സിൽ കേട്ടു
ആഹ്
അല്ല ആ കൊറെ കാര്യങ്ങൾണ്ടല്ലോ അയിൽ മറ്റേ ജാതിയും മതവും
ഓഹ് ആ പിന്നെ എന്താ പത്താം ക്ലാസ് പത്താം ക്ലാസ്സത്തിന് അപേക്ഷിച്ച് നോക്കുമ്പോ ഉം ഒമ്പതിലാണ് സിലബസ് കൂടുതല്
അതെ അതെ അതെ അതെ
ഇപ്രാവശ്യം വിജയശതമാനം കൊറയാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു
ആണോ അപ്പൊ പുതിയെ ആഹ് ഒരോരോ കൊറേക്കെ കേരളം
അതെ കൊറ നമ്മൾ എനിക്ക് തോന്നന്ന്
ഇമ്പ്രൂവ്വണള്ളൂ കേരളത്തില തന്നെ
അതെ ഇപ്പൊ നമുക്ക് തോന്നുന്ന മലപ്പുറം എന്താ നമ്മുടെ കേരളത്തിലാണ് കൂടുതല് സാക്ഷരത അല്ലെ ഒന്നും കൂടി മറ്റേ, ഇതിനൊക്കെ വെച്ച്- നോക്കയാണെങ്കിൽ. പക്ഷെ നമുക്ക് കുറച്ച്- ബിറ്റീസ് കുറവാെന്ന് മാത്രം, അതും കൂടി ഇമ്പ്രൂവ ആയിരുന്നെങ്കിൽ അടിപൊളിയാകും.
റെഡി ആക്കുവായിരിക്കും.
അതെ പ്രതീക്ഷിക്കാം നമുക്ക്- മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റ- ഒറ്റ കൊണ്ടാവുമ്പോളാണ്- പുതുതലമുറ, തലമുറക്കൊരു പ്രചോദനമാവ.
അതെ അയിന്, നമ്മൾ അതിനിപ്പോ ആവശ്യങ്ങള്- ചോദിച്ചു വാങ്ങാൻ തുടങ്ങീണല്ലോ, പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോ എല്ലാർക്കും വിദ്യാഭ്യാസവും കൂടണോണ്ട്. എന്നന്ന് ചോയിച്ചു വാങ്ങ്ണ- അവകാശങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് നമ്മള് ശ്രമിക്കണ്ട്.
അതെ, അതെ വ്യക്തിഗത സ്വാതന്ത്ര്യം ഉണ്ടല്ലോ?
അതെ,
പിന്നെ വേറെ എന്തൊക്കെയാണ്, അവിടുത്തത്?
ഇവിടെ അങ്ങനെ പോണു. കല്യാണണ്ട്, നാളെ ഒരു കല്യാണണ്ട്. പത്താം തീയതി ഒരു കല്യാണുണ്ട്.
ഓ എനിക്കൊന്ന് കല്യാണം തന്നെല്ലേ. കല്യാണംന്ന് പറയുമ്പോ ഡ്രല്ലേ മുന്നക്ക് വര പെുന്നാളോ - കെയണല്ലോ അല്ലേ, ഡ്രസ്സ്‌ ഒക്കെ എടുത്തോ?
പെണ കിടുത്തിയില്ല ഞാന്- പ്രഗ്നന്റ് ആണ് അപ്പോ മിക്കവാറും, ഇരുപത്താം തല്ല വരുന്നാൾ പറയണേ. അല്ല
ഓ.
പിന്നെപ്പോ- ഡ്രസ്സ് എടുക്കാനൊരു മൂടൂല്ല, കാരണം ഇപ്പത്തെ- സൈസിന് നമ്മള് ഡ്രസ് കാര്യല്ല ആഹാ ചൂട കൊണ്ട്- പുറത്തിറങ്ങാനും വയ്യ-
ഏതായാലും ആഹാ, പെുന്നാളൊക്കെ പണ്ടത്തെ പോരല്ല, ഒന്നും ഉഷാറില്ല അല്ലെ ആഹാ, നമ്മള കുട്ടി. കാലൊക്കെ എന്തു രസമായിന്നില്ലേ, ഇപ്പോ ചോറ്. നിക്കന്ന് കിടന്നുറങ്ങുന്നു- ഞാനൊക്കെ പ്രവിശത്തേ- പെരുന്നാൾ നന്നായിട്ട് മിസ്സാക്കി.
ആഹാ.
ഞൻ ആഹാ ഹസ്ബന്റെ- വീട്ടിലായിരുന്നു, അഅപ്പോ നമ്മടെ ആഹാ കുട്ടിക്കാല. മത്ത കളിയും ചീരി, ഒത്തുകൂടല- ഒന്നും പ്രാവശ്യം. പ്രാവശ്യംല്ല നമ്മള് വരും ആഹ. ആ ഒരു ഒരു എന്ത ഒരു ചടപ്പ് വന്നക്ക ആഹാ പിന്നെ നമ്മുടെ- പാർട്ണർ നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മുടെ ഫാമിലി നമ്മളെ കൂടെണ്ടാവണം അല്ലെ.
അതെ.
ഉം ഉം.
ഞമ്മള് ചെറുപ്പത്തിനും, ഉണ്ടാവൂല്ലോ ചെറുപ്പത്തി-
അത്ര വിവരമല്ല അപ്പ നമ്മള- എല്ലോടത്തും എത്തും. കയറിപ്പാകി അവിടെ എത്തും. രാവിലെ ഫുഡും കഴിച്ച്- ഞാനൊക്കെ, ഞങ്ങള ഇവിടെ- രാവിലെ ഫുഡും കഴിച്ച് ഓടും. ചങ്ങാഴ്ചകളെ വീട്ടേക്ക്. ഷി പ്രാവശ്യം അങ്ങനെ ഉണ്ടോ, റോഡ് വഴക്കത്തെ കുട്ട- കുറ്റള കാണുമ്പോഴേകരം ഹോ- ഇങ്ങനെ കാലം- എനിക്കുണ്ടായില്ലോന്ന് ഓർമ്മ വരിയാണ്.
എത്ര ഫ്രീ ആയിട്ടല ഇങ്ങനെ നടക്കണിലേ.
സത്യാണ്.
പിന്നെ വീട്ട വരണം, അല്ലെങ്കിൽ- പിന്നെ ഗസ്റ്റ് വരൻണ്ടോ നോക്കണം, ഓലെ സ്വീകരിക്കണം.
പെന്നാളൊക്കെ ആകുമ്പോ- ഗെസ്റ്റിന്റെ ആറാട്ടായിരിക്കും. ഒരാൾത് കഴിഞ്ഞാ ഒരാളെ- നമുകോരു ഫ്രീഡം ഉണ്ടാവില്ല.
അതെ കുട്ടിക്കാല ആവുമ്പോ- നമുക്ക് ഗെസ്റ്റിനെ നോക്ക-
ഇല്ല, അതെ ഗസ്റ്റ്. ടെന്നെ അവിടെ ഇരിക്കിട്ടരെ നമുക്ക് പോവാം.
അതെ റിലേറ്റീവ്സിന്റെ വീട്ട് പോവാ കസിൻസിനെ വിളിച്ചെര്ത്ത അതൊക്കെ വേറരു കാലം
എന്ത് ചെയ്യാൻ
ഇപ്പൊ ഒരു റീ ഒരു റീല് ഉണ്ടല്ലോ മറ്റേ അമ്മളെ ഇപ്പത്തെ കോലും പിന്നെ പണ്ടത്തെ ഒരു കോലും വെച്ച്
ആ ആ ഞാനത് ട്രൈയ്യയണം കര്തിയിരുന്നു ഇയ്യ്‌ ജ്ജ് ട്രൈ യ്യയ്തോ
ആ ഞാൻ ട്രൈയ്യയ്ത് ഞാന് ഇന്റെ ഫ്രണ്ട് ഇങ്ങനെ സ്റ്റാറ്റസ് വെച്ച പ്പൊ ഓളോട് ചോയിച്ചീനി അപ്പൊ ഓള് ചെയ്ത ഒരു സുഖം കിട്ടീല അപ്പം ഞാന് ഇൻസ്റ്റയ്ല് ഒരു റീലണ്ട് അയിന്റെ പ്രോമ്റ്റ് എങ്ങനെ കിട്ടാന്ന്
ആ ആണ്ട് ചെയ്തൊക്കിയോ ഉഷാറായോ
ആ കൊഴപ്പല്ല പക്ഷെ ഓള അതേപോലെ ഇൻക്ക് കി ട്ടി ഞാനാ ആ ഒരു പിചർ ചാറ്റ്ജിപിടി ക്ക് അയച്ചൊട്ത്ത്ട്ട് അയിന്റെ പ്രോമിറ്റ അപ്പ അതേപോലെ വന്നേ
ആ ഷേ ഇൻക്കൊന്നും അയിന് പ്രോ പ്രോംറ്റ് കിട്ടിട്ടും കാര്യല്ല ചെർപ്പത്തെ ഫോട്ടോ വാണ്ടേ ആകെ ഒന്ന് രണ്ടെണ്ണ ഒള്ളൂ അതും ക്ലിയറു ഇല്ലാണ്ട്
ചെർപ്പത്തെ ഫോട്ടോ ഞാന് അയച്ചൊടുത്ത് പക്ഷെ അതുപോലെല്ല കി ട്ടി ഞാന് ഓൾറെഡി ഒരു ഫോട്ടോ പ്രോംറ്റല്ല ചോയ്ച്ചേ അതേ പോൽത്തെ ഡയറ്റിംഗ് ചെർപ്പത്ത ഫോട്ടോ കിട്ടീല്ല
ഓക്കെ ഞാ ന്നാപ്പ വിളിക്കാവേ
ആ